കേൾക്കുന്നില്ലേ
ആ പ്പൊ കേക്
ആഹ് എന്തൊക്കെയ അർഥാനോ
സുഖ എന്തൊക്കെയങ്ങളെ വിശേഷങ്ങൾ
ഇവിടെയും സുഖം തന്നെ അൽഹംദുലില്ല അങ്ങനെ പോഉന്നു ഫുഡൊക്കെ കഴിച്ചോ
ഹലോ
ഫുഡൊക്കെ കഴിച്ചോ
ചോറിച്ചാ
നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്ക ഇല്ല ചോറേയ്ച്ചിട്ടില്ല
ഇല്ല ങ്ങെളെയ്ച്ച
ഇല്ല ഇന്നെന്താ സ്പെഷ്യല്
ഹലോ
സ്പെഷ്യൽ എന്താ
ഇല്ല ങ്ങ കഴ
കേൾക്കുന്നുണ്ടോ ലഞ്ചിഷുണ്ടോ സംശയുണ്ട്
ഹലോ
കേൾക്കുന്നില്ലേ
കേൾക്കുന്നില്ല ഞാൻ ചോദിക്കണ മാത്രം കേൾക്കണുന്നത്
എന്തന്ന് സ്പെഷ്യല് ഫുഡിന്
സ്പെഷ്യലൊന്നുമല്ല എന്നത്തി പോലൊക്കെ തന്നെ അവിടെ
ഇവിടെ അങ്ങനെ തന്നെ ഇന്ന് പിന്നെ അലമീനാണ് കോവക്ക ഉപ്പേരി കറി ഏ പരി ചക്ക കായക്കറി പച്ചക്കായ കൊണ്ട് ഒരു കറി വെച്ചു പച്ചക്കായ
ആ
ആ എന്താ പറയാ നീന്ത്രപ്പായല്ലേ നമ്മള് കൂട്ടാൻ വെക്കണ പഴയല്ലേ നീന്ത്ര പഴം പോലത്തരു പയം
ആ
അ അത് ഉ അത് രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അല്ല കയ്പക്കക്കെ കയ്പ്പങ്ങന്നെ പറയാ
ആഹ
അത് രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിക്ക് അറിയാക്കി
ആഹ
കറ നമ്മള അങ്ങനെ വെക്കാറില്ല പിങ്ങനെ ഉപ്പേരി ഒക്കെയാണ്ടാ വെക്കല്
ഓ
അതെ കറിയാക്കി കഴിച്ചു ആഹ സാമ്പാറില ഇടും
അ ഇങ്ങനെ ഉണ്ടാക്ക
സാമ്പാർ കായന്ന്ന്നെ എന്റെ പറയല് നമ്മള്തിക്ക് ചെറിയൊരു കഷ തക്കാളി ഇടും പിന്നെ മഞ്ഞൾ പൊടി മുളകും പൊടി പച്ചമുളും ക ് വേവിക്കും എന്നിട്ട്യിക്ക് ആർ പച്ചളകും ഉള്ളി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരവും കൂട്ടി അരക്കും എന്നിട്ട് അരപ്പൈക്ക് പോര എന്നിട്ട് ആ തേങ്ങ തേങ്ങയില് തങ്ങൽ ചേർക്കാ ചെറിയ ഉള്ളിയും ഏർ വന ച ചെറിയുള്ളിയും വെളുത്തുള്ളി ചെറിയൊരു കുറച്ച് ഒരു ജീരകം ചെറിയ ജീരകം
ആഹ ആല്ലേ കടക് കടുകർക്കെ ചെയ്യാ
ഞാന രണ്ടും ചെയ്തത് ഉലുവ ഇട്ടു കടക് ഇട്ടു കറിവേപ്പിന്റെതി മറ്റല മുളക് ഇട്ടിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിന്നൊക്കെ പറയാം ആഹ് എപ്പ എല്ലാർക്കും ഇഷ്ടമായി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുറ്റം പറയുന്നു ആരൊത്തും പറഞ്ഞമന്നില്ല
ആഹ അപ്പൊ അത് ഇണ്ടാക്കി
അതൊരു ഉപ്പി ഉപ്പിരിക്കതില്ലേു രണ്ട കായയേ ഉള്ളു കറിയാവവുമ്പോ പിന്നെ അത് അങ്ങനെ പരല്ലേ ചെയ്യാ
ആഹ് അത് ശരിയാണ് ഉപ്പഇരിക്കുമ്പോ കുറച്ചുകൂടെ വേണല്ല
ആ കുറച്ച കൂടെ വെണല്ലോ പിന്നെ എല്ലാർക്കും ഇഷ്ടായിണ് പി അയില പൊരിച്ചു അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു ഇനിപ്പോ നാളെ ഇതന്നെ അവസ്ഥ
കിില്ല
തായക്ക് വേറൊരു ടേസ്റ്റ് വരും നമ്മള് കറി വെക്കുമ്പോം നമ്മള് ഉപ്പേരി വെക്കുന്ന ടേസ്റ്റ് ആവില്ല വേറൊരു ടേസ്റ്റ് ഉണ്ട നല്ലത നല്ലതാണ് കഴിക്കുന്നത് പച്ചക്കറിയൊക്കെ പള്ളയിലാവാ
ശരിയാണ് പ്രോട്ടീനും ഫൈബറും ആനക്കോ ര നല്ലല്ലേ
അതെ എല്ലാം വേണ്ടേ
അതെ
പിന്നെ മക്കൾക്ക്ന്നും ഉപ്പേരി ഇഷ്ടേല്ല ഒരു ഉപ്പേരിയാളും ഇഷ്ടമല്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് ട്ട്. കഴപ്പിക്കലാ തിന്നില്ലെങ്കി പിന്നെ പ്രശ്നാണ് അ മീനൊക്കെ ഞാന് നിർബന്ധിച്ചിട്ട് കഴിക്കോള്ളൂ അങ്ങനെ ഓല്ക്ക് ചിക്കൻ ആയാൽ ഓക്കെ എന്നും ഇപ്പ ചിക്കൻ നടക്കൂലല്ലോ മീനും വേണ്ട
അത് അധികം ആൾക്കാരെന്ത ഞമ്പളത്തെങ്ങനെല്ലേ കഴിക്ക
നിർബന്ധിച്ചിട്ട കഴിക്ക ചിക്കനൊക്ക ചിക്കനല്ല മീൻ ചിക്കൻ ആണെങ്കിൽ അവൾക്ക് എത്രയും കഴിക്കും
മീന് കഴിക്കണരിക്കും മത്തി അയലൊക്കെ
ഉം മത്തിയൊന്നും കഴിക്കൂല എന്നാലും ഞാന് ഇതാക്കിയണ്ട് ചീത്ത പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഒരു മുറി കഴിക്കും എന്നാല അത് മതിയറിഞാന്
ഏ മുഴുവനക്കാൻ പോലും വെ്യർക്കില്ലേ മീൻ
ല്ല മുഴവന ആാക്കാന് അല്ലാത്ത മീനൊക്കെ ആണെങ്കി പിന്നിം കഴിക്കും ആഹ അതൊക്കെ നല്ലോ കഴിക്കും ആഹ അതൊക്കെ നല്ലോൻ പറ്റും കൂന്തള് ജെമ്മീന് മറ്റേ ഫിലോപ്പി പറഞ്ഞ മീന ഉണ്ടല്ലോ കുറച്ച് കരിമീന് പോലെ
ആഹ ആഹ് ആഹ് അതൊക്കെ
പിന്നെ മറ്റേ എരുതുണ്ടല്ലോ കക്കന്റെ ചെറുത് കക്ക അതൊക്കെ അതൊക്കെ പള്ളറച്ചു കഴിക്കും
വെറൈറ്റീ സാധനങ്ങള്ക്കെ കഴിക്കൂലേ
ഈ ചെറുത് അയല മത്തി ബത്തല് കോര അങ്ങനത്തെ മീനൊന്നും ഉ ഉം പറ്റേയില്ല
മത്തി ശരിക്ക് കഴിക്കണം എന്നായി എന്തൊക്കെയ വൈറ്റമിൻസ് ഒക്കെ പറഞ്ഞത്
ൻസ് ഉണ്ട്
ആഹ
അത് കഴിക്കണം പറഞ്ഞാ കേക്കൂല കഴിക്കാൻ ആഹ കഴിക്കൻ ചെറുതല്ലേ പക്ഷെ ഇപ്പയേ തിന്ന് ശീലായാലേ അപ്പേക്ക തിന്നാൻ കഴിയുള്ളു പിന്നെ ഞാാന് ക അതെ കയ്പങ്ങാ കൊണ്ട് അച്ചാറിടും അപ്പപ്പ തിന്നാനള്ള അച്ചാറ് ഇല്ല ചെറിയൊരു കഴിപ്പ് ഒരു ടേസ്റ്റ്ള്ള കഴിപ്പാവും
ഏ അത കഴപ്പങ്ങ ഉപ്പിരക്ക എന്ത് കഴപ്പ തറ അവവാ ഇപ്പൊ ഇന്ന് പണ്ടത്തെ അത്ര കഴപ്പ ഇല്ലട്ടാ
ആഹ ചക്കക്കുരുും കൈപ്പങ്ങിയ അങ്ങനെയൊക്കെ വെച്ചാൽ മതിന്ന പിന്നെ വല്ലാതെ കഴപ്പ ഇണ്ടാവല്ല ഉ കറല്ല ഉപ്പേരി ഇവിടെ ഉപ്പേരിയാ വെക്ക കറിയ ഇത്പ്പൂര
ഏ
ചക്കക്കൂരു നേരത്തന്നെ ഒപ്പ ആഹ ഇതിന് വല്ല കയപ്പ്ണ്ടാവൂല
എങ്ങനെ കൊണ്ട
അച്ചാറായി അത് നമ്മള് ആദ്യ ഉപ്പ് തിരുമ്പി വെക്കുക കൈപ്പങ്ങാ ചെറുതായി കട്ട് ചെയ്തൊണ്ട് എന്നിട്ട് എണ്ണക്ക് ഒരു എണ്ണ ഒഴിച്ചട്ട എണ്ണ ഒഴിച്ചിട്ട് കടുുക കൂട കുറച്ചല വീട എന്നിട്ട് മുളക് മുളക പൊടി വേണെങ്കിൽ കുറച്ചട ന പിന്നെ പച്ചമും ഇച വെളുള്ളല്ലാം നമ്മൾ അച്ചാർ ഇടും പോലെ തന്നെ വരക്കുക എന്നിട്ട് നമ്മളീഈ നുറുക്കി വെച്ചിട്ടുള്ള ആഹ് ഇത് വൈക്കട കയപ്പങ്ങ ഉണ്ട് കൊറച്ച് നേത്ത് കൊറച്ച് വിനാഗിരി ചേർക്കാം കുറച്ച വിനാഗിരി കുറച്ച് ഒരു ചെറിയൊരു ശർക്കര പൊട്ടൂടാം
ശർക്കര ഈ ശർക്കര ചേർക്ക ചെിലവരൊക്കെ ചേർക്കണണ്ട ഒരു ഇത്തില അരച്ചി തനാ
അവര് ടേസ്റ്റ് കൂടാന ടേസ്റ്റ് കൂടാണ് ഇ കേട് വരുവള ഉണ്ടാവൂല അത് അപ്പത്തന്നെ കാലിയ ആവും
ഏ ഇവിടെക്കെ അച്ചറിട്ട് എത്ര കാലം പിടിച്ചക്കെ ഇരിക്കുവ ഉപയോഗിക്കൂല അങ്ങനെ ആരോ തിുന്നിിക്കട
പെട്ടെന്ന് കാലിയവും
ഇവിടെ മറ്റും പുളിഞ്ചി ഇണ്ടല്ലോ പുളിഞ്ച്ി നല്ല ചെിലവാാണ് മെറ്റന്നുംൻ ചെിലവവില്ല
പുളിഞ്ചി പിന്നെ നമ്മള് അങ്ങനെ ഉണ്ടാക്കലില്ല
അത് പിന്നെ പെരുന്നാൾക്കൊക്കെ അധികം എല്ലാരും ണ്ടാക്കാ
ആഹഹ് ബിരിയാണി ഒക്കെ വെക്കുമ്പോ പിന്നെ മറ്റേ ഓർക്കാപ്പുളില്ലേങ്ങള ഇല്ല എന്താ പറയന്ന് അറിിയൂല
അതന്നെ ഇവിടെയും പറയാർ ഇൻറെ വീട്ടിൽ നല്ല ഇണ്ടത്
അതുണ്ട് ശർക്കര പുളി ണ്ടാക്കും
അതെങ്ങനെ
അതായത് പുളിഞ്ചി പോലെ ആവും
ഇവിടെ ഈ ഒണക്കിങ്ങാണ്ട് അച്ചാറടല്
അങ്ങനെയല്ല ഇത് വൽ ആഹ ഇത് നമ്മള് നല്ലോണം വേവിക്ക കുക്കറ അട് പ്പിക്ക ഒരു ശർക്കര കഷ്ണോട്ടിട്ട് ട്ട്അഹ് ങ്ങനെ ങ്ങനെ വയറ്റ അത്ര പണിള്ളു പിന്നെ അഐക്ക് എണ്ണീക്ക് ആഹ എണ്ണക്ക് ഇതൊക്കെ ഇട കടക് ഉലുവ നമ്മള് ശർക്കര പുളി ങ്ങനെ ണ്ടാക്കണ അതുപോലെ തന്നെ
ഏഹ്
പക്ഷെ ഈ ഈ പുളിനെ നല്ലോണ്ണം വയറ്റ
ആഹ
വേവിച്ചാണ്ട് കുക്കറൽ അടുപ്പിച്ചാൽ മതി ക്ഷെ കുക്കർ പെട്ടെന്ന് മോറ ണ ട്ടോ അല്ലെങ്കില് അ കേടാവ
പിന്നെന്താ ഏർ സ്റ്റീൽ കുക്കറിലൊ ന്നും ണ്ടാ ക്കേർത് ട്ടോ
ഉഹ നമ്മള് ശരീരത്തി നൊന്നും നല്ലേല്ല ലീവർനക്കന്തേ
ആഹ പിന്നെ അയിന്ന മാറ്റിയാ മതി പെട്ടന്ന് ഉണ്ടാക്കിട്ട്യിന്ന് ഒഴിച്ചേച്ച മതി
അപ്പൊ പ്രശ്നുണ്ടാവൂല നീ വന്ന പിന്നെ എന്താ നോക്കിയടാ ഞാൻ പിന്നെ വിളിക്കാം
ഇന്നാ ശരി
ഓക്കെ
അതെ